ഹലോ
ആ അവിടെ വന്നിട്ട് അവിടത്തെൊക്കെ കല്യാണങ്ങൾക്ക് പോവാാറുണ്ടോ പോയിട്ടുണ്ടോ
എവിടത്തയാാ
നിങ്ങള് ഇപ്പൊ ഇപ്പം കൊണ്ടുവന്ന നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ
ആ കൊള്ളം കൊള്ള ആ ഞങ്ങളുടെ അവിടു ഞങ്ങളുടെ അവിടുത്തെ പോലെൊന്നും അല്ല എന്നാലും കൊള്ളാം പക്ഷെ നല്ല കല്യാണംൊക്കെ സദ്യൊക്കെ കൊള്ളാം നല്ല സദ്യൊക്കെയാ ഞങ്ങള അവിടൊെ ബോളി ഒണ്ട് പായസുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെ ബോളി ഒന്ന ഞാൻ കണ്ടിട്ടില്ല
ആഹാ അതാ പല ചിലയിടത്തൊക്കെ ചില രീതിയിലുള്ള കല്യാണങ്ങളൊക്കെ ല്ല കാര സദ്യയിലും വ്യത്യാസങ്ങളൊക്കെ കാണും ഞങ്ങൾക്കും ഞങ്ങൾക്ക്ും ഇത കണക്കെ തന്നെ പക്ഷെ ഞങ്ങക്കും പറഞ്ഞ ബോളിും കാര്യങ്ങളൊന്നും സാധനമ ഒന്നുമ ഇല്ല അല്ലാതുള്ള മൂന്നാല് കൂട്ട ട്ട പായസം അങ്ങനെ നമ്മുടെ നോർമൽ കല്യാണ ഇതിനൊക്കെ
ബോളിയൊക്കെ ഉണ്ട് പിന്നെ കൊറെ കറി തൊട കറികളൊക്കെ ആയാലും കുറ ഉണ്ട് ആഹ പക്ഷെ എനിിക്ക ഇഷ്ടപ്പെട നല്ല കല്യാണംൊക്കെ ആയിരുന്നു നല്ല ചടങ്ങൊക്കെ ആായിട്ട് നല്ല കല്യാണ
ഹ ആഹ് ആഹ് ആഹ് ആഹ പിന്നെ ഇപ്പം ഇപ്പം പിന്നെ ഈ കല്യാണത്തിനൊക്കെ പോയ ഒരുപാട് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആണല്ലോ
ആഹ ആഹ് ആന്നാ ആാ
കാരണം എല്ലാം അവരെ തന്നെ ഏറ്റെടുത്തേക്കുന്നത് വിളമ്പുന്നത് സഹിതം
ആ അവരാ നടത്തുന്നത് ആ
പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വിളമ്പാനായിട്ടൊക്കെ ഞങ്ങളൊരു ടീ ആയിട്ട് ഒരു സംഘടന പോലെ ആ കാറ്ററിങ്ങിന് ഞങ്ങളിങ്ങനെ കല്യാണത്തിനെക്കെ ആയിട്ട് ഇങ്ങനെ അന്നോരം നമ്മടെ അട ഒരുപാട് വർക്ക്കളും പിന്നെ ദൂരെ ഉള്ളക്കെ ഞങ്ങള് പോയി ചെയ്ത്ട്ടെണ്ട്
ആാ
അന്നൊക്കെ ഇപ്പോഴല്ലേ ഈ ബൊഫേ സിസ്റ്റംയെക്കെ ആയത് അന്നൊക്കെ ന്നോക്കേ ഞങ്ങള് ഇങ്ങനെ കൊണ്ട് നടന്ന് വെളമ്പി കൊടുക്കണായിര്ന്ന് ഓരോരുത്തരക്കും ഈ കല്യാണ തലേന്ന് ഞങ്ങടെ ഞങ്ങടെ ക്കെ ഈ കല്യാണ തലേന്ന് ഇങ്ങനെ ഒര് പരിപാടിയെണ്ട് ഒര് സ്വീകരണം പോലെ ആൾക്കാർക്ക് ഫു കൊടുക്കുന്ന ഒരു പരിപാടി ഒണ്ട് അവിടെക്കെ ഒണ്ടോ ഒണ്ടാല്ലേ ആ അത് അങ്ങനെ അന്നേരം ഞങ്ങള് തലേ ദെവസം അപ്പം തന്നെ പോയി അവടെ ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് ഈ ആൾക്കാര് വന്നിരിക്കു അന്നേരം ന നമ്മള് തന്നെ പ്ലേ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഫു ഫുഡ് അറെ അവർക്ക് എത്തിച്ച കൊട്ക്കണം ഇപ്പം പിന്നെ അതൊക്കെ ഒരു അത് ഒരുപാട് മാറി ഇപ്പം പിന്നെ ഈ ബൊഫേ സിസ്റ്റാ ആ ഓടെ അങ്ങനത്തെരു ഇതിൽ നിന്നും ഒരുപാട് ഒഴിയാൻ പറ്റീട്ടുണ്ട് കരണം നമ്മള് പ്ലേറ്റ് കൊണ്ടങ്ങ് ചെന്നാ മതില്ലോ
ഇപ്പൊ പണ്ടത്തെ ഇപ്പ മൊത്തം ഓരോന്നും കൊണ്ടു ഹൽദി ലഞ്ചി
ആ അതാ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളായി കല്ല്യാണ കല്ല്യാണങ്ങൾക്കൊക്കെ ശരിയാ ശരിയ ഒരുപാട് വ്യത്യാസങ്ങളായിപ്പം
ആ അതിപ്പോ സേവ് ദ ഡേറ്റ്ന്ന് പറ
ഉം തലേ ദിവസവും ഈ മഞ് ന്തോ മഞ്ഞൾ
ആ മഞ്ഞൾ കല്ല്യാണം ഉണ്ട് ഹൽദി ഉണ്ട് അങ്ങനെ ഇപ്പ ഇതൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൽ ആചാ പ്പോ ഇ നമ്മ ഇൻസ്റ്റൊക്കെ ഭയങ്കര ട്രെൻഡ അപ്പൊ എല്ലാരും അതും കൂടി ഇങ്ങോട്ട് ട്രെന്റിങ്ങാക്കി മാറ്റൊണ്ടിരിക്ക ഇപ്പൊ അതൊന്നും ഇല്ലാത്ത ത്ത ഓരോ കല്യാണവീടില്ല. ആ
ആ ആ ആ
എല്ലാം ഇങ്ങനെ ഓരോ ഇൻസ്റ്റയില് റീലിലൊക്കെ കണ്ട ഓരോരുത്തർങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലിയോ?
നമ്മുടെ ഏരിയയിൽ ഇപ്പോ അതൊരു ഇതായി വന്നൊണ്ടിരിക്കണേഇപ്പൊ പുതിയത് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചൊണ്ടിരിക്കവാ.
ആ ആന്ന്
ഓരോ ദിവസവും പുതിയ പുതിയ ഇതായിട്ട് വന്നോണ്ടിരിക്കും.
ആ എങ്ങനെ കല്ല്യാണം വെറൈറ്റി ആക്കാന്ന് ആൾ പണ്ടത് മറ്റേത് സ്വീകരണം കാണും, കല്ല്യാണം കാണും, ഒരു നല്ല വാതില് കാണും, അത്ര തന്നെ. ഇപ്പം ഒരുപാട് ചടങ്ങുകളാ. ആ വലിയ കാര്യം മൊന്നുമില്ല പൈസ ചെലവാക്കാൻ വേണ്ടി ഓരോരോ ചടങ്ങ്കൾ ഇങ്ങനെ ഉണ്ടാക്കും. പൈസക്ക ചെയ്യും. പൈസ ഇല്ലാത്തവര് രീതി കല്യാണം.
സാധാരീതിചെയ്യും. ഇവിടെ അങ്ങനെന്നെ സാധാരണ കാര് നോർമൽ രീതിൽ ചെയ്യും. അത്യാവശ്യം സാമ്പത്തികം ഉള്ളവര് അതിനനുസരിച്ചുള്ള രീതിൽ അവരും ചെയ്യും.
പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പം ഓരോരുടെഓരോ സ്വപനങ്ങളല്ലേ. അപ്പൊ അത് അവര് ഇങ്ങനെ മനോഹരമാക്കാന്നല്ലേ ചിന്തിക്കുകയുള്ളു.
ആ ആ ആ അത് ശരിയാ. അവരുടെയും കൂടെ അവരുടെയും കൂടെ ആഗ്രഹമാണല്ലോ നോക്കുന്നത്.
ആ
ആ ആ ആ ശരിയാ ശരിയാ
ആണോ ആഹാ
ഹൽദിഉണ്ടായിരുന്നു. മൈലാഞ്ചി ഉണ്ടായിരുന്നു. കട തുടങ്ങ
ആഹാ ആ ഹാ ആഹ ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെൊ ഇതുണ്ട് ഒരു ട്രെൻഡ ആയി വരു അത് ഈ തലേ ദിവസവും ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമും അങ്ങനെയൊക്കെയ ഉള്ള ഒരു പരിപാടി
ആ ആഹ
അവതൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡ ആയിക്കൊണ്ടിരിക്കുക അത് കം നപ്പ പാട്ടൊന്നും അല്ല ഇപ്പം വയലിൻ അങ്ങനത്തെൊക്കെ കുറച്ച് പരിപാടികളൊക്കെയ
ആ
പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ നല്ല ഈ കല്യാണ ടൈമില ഉണ്ട് തലേ ദിവസം ഉണ്ട് അങ്ങനെ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ ചിലപ്പോ നമ്മക്ക് കല്യാണം കഴിഞ്ഞഞ് കഴിയാൻ നേരത്ത് ഇവരുടെ പ്രോഗ്രാമുണ്ട്
ആഹ ആഹ
അങ്ങനെ അത് അത് സംഭവം നല്ലേ അത് കാണാനൊക്കെ നല്ലേ പിന്നെ പിന്നെ ഈ ഇവരുടെ ഡാൻസ് സും അങ്ങനത്തൊക്കെ കുറ നേരം അങ്ങനെ മറ്റേത് കല്യാണം താലയിെട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ സദ്യയ്ക്ക്ോടുൂല്ലേ ചെയ്യുന്നത് സദ്യ എങ്ങ എങ്ങനെലും കേറിയിരുന്ന സദ്യ കിട്ടി
അല്ലല്ല ഇപ്പം അത് ഇപ്പം നമ്മള് പെണാണെങ്കി വരുന്നത് തന്നെ നമ്മൾ പണ്ടൊക്കെയായെങ്കിൽ നമ്മൾ താലം പിടിച്ച് അഷ്ടമംഗലൊക്കെ പിടിച്ചോണ്ടെ
ആന്നാന്ന് ഹ ഹ ഹ ആന്നാന്ന് നല്ല രസവാത് കാണാൻ തന്നെ. കാരണം ഇത് ക്ഷെ ഇതൊന്നും ഈ പണ്ടത്തെ ആൾക്ക ആർക്കൊന്നും അങ്ങോട്ട് ത് ഇതാവല്ല കാരണം ഹ് അവര് അവരീ പഴയ ആചാരമായിട്ടിരിക്കുവല്ലേ പ്പഴും ഈ പുതിയ പുതിയ ആചാരങ്ങളൊന്നും ന്നോന്നു ഈ പുതിയ പുതിയ ജൻസ് ന്യൂ ജനറേഷനല്ലേ ഇപ്പൊ അന്നേരം പിന്നെ ഈ പഴയ ആൾക്കാര് ഈ പഴയ ആചാരവും കൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കത്തോള്ളു പക്ഷെ
അല്ലേ ഇപ്പം ന്യൂജം പിള്ളേർക്ക് കല്യാണം വേണ്ട അത് ഒന്നാമത്
ആഹ് എന്നാലും ഇൻസ് ഇൻസ്റ്റഗ്രാമില് ഇതൊക്കെ വെച്ച് കണ്ടിട്ടാണ് ഓരോരുത്തർ ഈ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ
ആമ മ ഓ ഇപ്പൊ ഒരാൾ ചെയ്യുമ്പോ അത് അടുത്തതത്ര എ ത് ഞായാ പിന്നെ എല്ലാ കല്യാണത്തി ത്തിന് ആ ഒരു ചടങ്ങ് കാണും
ആന്നാന്ന് എവിടുന്ന് കോപ്പി അടിക്കാവോ അങ്ങനാ ചെയ്യുന്നത്
ഇതെല്ലാം നമ്മ് നമ്മുടെ ഈ കേരളത്തിലല്ലന്ന ഉള്ളൂ ബാക്കിയ എല്ലാം നോർത്ത് ഇന്ത്യൻസിലൊക്കെ അതൊക്കെ ഈ ചടങ്ങൊക്കെ ഉള്ളതായിരുന്നു എപ്പോഴും ഉള്ളതാ ഈ ചടങ്ങൊക്കെ ഈ ഹൽദ ആയാലും മൈലാഞ്ചിയാലും സംഗീതായാലും ഇതൊക്കെപ്പ് അവിടൊക്കെ ഉള്ളതാ പിന്നെ അത് ഇപ്പ ഇങ്ങോട്ടയെന്നേ ഉണ്ട് ക്ഷേ ഇപ്പം ഇൻസ്റ്റ അതാണ്ട ആൾക്കാരി ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ
ആന്നാന്ന് ഇൻസ്റ്റയിൽ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നേടുത്ത് ഇടാൻ നേരത്ത് അടുത്ത ആൾക്ക് ആഗ്രഹം വരും ആ എന്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം
ആ ഇപ്പൊ എല്ലാരും ഇൻസ്റ്റയും യൂട്യൂബും കൊണ്ടല്ലേ ജീവിക്കുന്നത് തന്നെ ഓരോരുത്തരുടെയും വരുമാനമാർഗാത് ത് തന്നെല്ലേ
അന്നെ നല്ലല്ലേ എന്നാ അതിനത്തൊന്ന് അയിനാത്തൊന്ന് ക്ലിക്കായി കിട്ടിയാൽ തന്നെ അവർക്ക് ആ അതിന്റെ ഒരു വരുമാനം മതി ജീവി
ആ മതി അത് ഓരുത്തരും ജോലി ഉപേക്ഷിച്ചിട്ടാ അവര് കാരണം ജോലിയെക്കാട്ടുള്ള ശമ്പളം അവർക്ക് യൂട്യൂബിലൂടെ കിട്ടുന്നുണ്ട് ഓരോത്തർ ഇങ്ങനെ ജോ സ്വന്തം ജോലി ഉപേക്ഷി ട്ട് ഇതിനന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഈ നമ്മുടെ നമ്മള് കാണുന്ന ഓരോ യൂട്യൂബ് വീഡിയോയിലെ ആൾക്കാരും അങ്ങനെന്നാ
മ് നല്ല നല്ല ജോലിയിന്ന് റിസൈൻ ചെയ്തിട് ായിരിക്കും ഇതിനകത്തോട്ട് ഇറങ്ങുന്ന
അതിനേക്കാളില് ശമ്പളം ഈ യൂട്യൂബില് വീഡിയോ ഇടുമ്പോം കിട്ടുന്നുണ്ട്
ആഹ ഉ ആ അങ്ങനൊക്കെ യിരിക്കും ആൾക്കാരും ഇതിനകത്തോട്ട് കൂടുതലും തുണിഞ്ഞിറങ്ങുന്നത് കാരണം ഇപ്പൊ ഒരുപാട് വ്ലോഗ് മറന്മാരല്ലേ എവിടെ നോക്കിയാലും വ്ളോഗർമാരാകും മ് എങ്ങനെ നോക്കിയാലും വ്ളോഗർമാരാകും
ഏതെങ്കിലും്ോഗർമാരെ കൊടുത്താ മതി അവര് നമ്മളൊക്കെെ ഫേമസ് ആയി
ഇനി ഇൻസ്റ്റയിൽ തന്നെ എത്മ്മേ ആക്കാര് ഈ പ്രമോഷന ആയിട്ട് തന്നെ ഈ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നറിയോ നമ്മുക്ക് ചിലപ്പോ അറിയാ ഇത്തെ ഇതൊക്കെയ ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം ചില ഹോട്ടലിലൊക്കെ ഫുഡിനെ പറ്റി തന്നെ പ്രൊമോഷ ക്കാര് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക്ൊ ഇതാവും കാരണം അതേ രീതിയിൽ അവര് നമ്മളട് അവതരണം അവതരിപ്പിക്കുന്നത്
പക്ഷെ നമ്മൾീഈ ഇത് കണ്ടിട്ട് പോകുന്നടുത്തൊന്നും നല്ല ടേസ്റ്റ്ള്ള ഫുഡ് കാണത്തില്ല അട്ട
ആ അത് ഇവർ ഇവർക്ക് പ്രമോഷന് വേണ്ടിട്ട് അന്നനെ അവര് അതേ രീതിയിലല്ലേ പറയത്തോട നല്ല ഫുഡാണ് നല്ലതാണ് ക ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കന്ന് കാണുമ്പോഴേ നമുക്കൊരി ഇതാവും ആഹ ഇത് കൊള്ളാാലോ ഈ കടയിലെ ഫുഡ് കൊള്ളാമന്ന് നമുക്ക് തോന്നിപ്പോവുംും അതേ രീതിയില ഇവരുടെ അവതരണൊക്കെ
ആ
ഉം കൊള്ള എന്താല നല്ല മിക്ക ഒട്ടുമിക്ക ആൾക്കാരുടെ വീഡിയോസ ഒക്കെ ഞാനിങ്ങനെ കാണാറുണ്ട്
ആ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോ വീട് ഓരോ കടകളുടെ ഒക്കെ ഇങ്ങനെ കാണ നമ്മുടെ അടു ഇങ്ങെ കാുമ്പോ നമ്മ മനസ്സിലാവുന്നത് ആ ഇവിടെ ഈ കടയിൽ ഇങ്ങനെ ഇത്ണ്ടല്ലോ എന്നൊക്കെ ഈ വീട് കാണുമ്പോഴ നമ്മ മനില
നമ്മള അടുത്ത് തന്നെ ഒരു പഴങ്കഞ്ഞിൊക്കെ കൊടുക്കുന്നൊ ഒരു കടയുണ്ട് കേട്ടാ കൊച്ച കടയാാണ് പക്ഷെ നല്ല ഇത കണ ഇങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാാം ഇങ്ങനെ നോക്കിയപ്പോഴാ ഇങ്ങന ഈ പരിചയമുള്ളരു കട മയ ഞടു കടയാണല്ലോ അങ്ങനെ ആ വീട് ഇരുന്ന് കണ്ടായിരുന്നന്ന് ഞങ്ങ അവിടെ പോയിട്ടൊക്കെയുണ്ട് പോയി ഞങ്ങളും പോയി പഴങ്കഞ്ഞിൊക്കെ കഴിച്ചിട്ടുള്ളേ അന്നേ ഈ ഇത് കണ്ടപ്പോഴത്തേക്ക് പെട്ട് പെട്ടെന്ന് ഒരു ഇതായി കാരണം ഒരു ബ്ലോഗർ വന്ന് അവിടുത്തെ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാ നമ്മുടെ അടുത്തുള്ളരു കടയിൽ അങ്ങനെ ഒരു ദിവ വരുമ്പോ നമുക്ക ഒരുരിതാന്നല്ലോ നമ്മള അടുത്ത് അത്തുള്ളൊരു കടയില വീഡിയോ വന്നല്ലോ എന്നുള്ള ഇത് എന്നാലും പക്ഷെ അവിടുത്തെ അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു കേട്ടോ കഞ്ഞിയും പഴങ്കഞ്ഞി അവിടുത്തെ മെയിൻ ഇത് രാവിലെ പഴംകഞ്ഞി കിട്ടും നല്ല പഴങ്കഞ്ഞിയാ അവിടെ പഴങ്കഞ്ഞിയും ഈ ഉച്ചക്ക് ഊണും ഒക്കെയാണ് അവിടുത്തെ മെയിൻ പക്ഷെ അവിടുത്തെ കൂടുതൽ ട്രെൻഡ പറഞ്ഞാ ഈ പഴങ്കഞ്ഞിയാ ഇത് കുടിക്കാൻ തന്നെ ആൾക്കാര് ദൂരേന്ന് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് പഴങ്കഞ്ഞിയൊക്കെ കുടി ണ്ടോ കഴിച്ചിട്ടുണ്ടല്ലേ ആ അന്നേരം ഇനി ആ ഇനി ഞങ്ങളും ആഹാരം കഴിക്കാനായിട്ട് അങ്ങോണ്ട് പോവാ എങ്കി ശെരിയെന്നാ